ആഹ് ആഹ് കേക്കുന്നുണ്ട് കേ ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം?
ഓഹ് വിശേഷം എന്താ ഇവിടെ മഴ അവ്ടെ മഴയുണ്ടോ?
ഇന്ന് മഴയില്ലായിര്ന്ന് കെട്ടോ ഇന്ന് വെയിലൊണ്ടായിര്ന്നു ചെറുതായിട്ട്
ആണോ ഓയ് ഇവിടെമഴയാണ്
ആണോരാ രണ്ട്ദിവസംകൊണ്ടെ മഴയൊക്കെ ആഹ് ചായകുടിച്ച്
ആഹ് ആര് ആണോ രണ്ട്ദിവസംമഴയാര്ന്നു അപ്പലേ?
ആഹ് ഇവിടെ രണ്ടൂസ്സം മഴയായിരുന്നു ഇന്ന് ചെറിയൊരു വെയ്ലുണ്ടായ്രുന്നു
ഓഹ് ഇവിടെകഴിഞ്ഞരണ്ടൂസ്സം നല്ലവെയ്ലായിരുന്ന് ഇന്നലെക്കെ ഭയങ്കരചൂടായ്രുന്നു ഇന്ന്പ്പൊ മഴയാണ്.
ആഹഹ്ഹ് ഇന്ന് ഇവിടെചെറിയതായ്ട്ട് ചൂടൊക്കെയുണ്ട്.
ആണ്ല്ലേ ആഹ് ചായകുടിച്ചു ചാ നാലുമണിയൊക്കെയാവുമ്പോത്തേക്കു ചായകുടിക്കും അവിടെകഴിക്കാൻ എന്തൂടെ
സ്പെഷ്യലൊന്നും ഇല്ലാര്ന്ന് ആഹ് ചായകുടിച്ചതെഉള്ളൂ
ആണല്ലേ ഓഹ് ഇവിടെ നമ്മള് ക ഇലകാണാൻ പോവാണെങ്കി എന്തെലും മെട്ച്ചൊണ്ട്വന്നാ ചായന്റെ കൂടെ കഴിക്കും. അല്ലെങ്കി ആഹ് അതന്നെ അല്ലെങ്കിൽ വ ഇരിക്കല്ലേ ചായമാത്രംകുടിക്കൂ
ഉം ഉം
പിന്നെ ബുസ്തകങ്ങളൊക്കെവാങ്ങിയോ മക്കക്ക്?
ഓഹ് ആ മേടിച്ചുയെല്ലാം പുസ്തകം സ്കൂളീന്ന് അവര് ഇത്ചെയ് കൊട്ത്തിട്ട്ണ്ടായ്രുന്നു ഒരുമെയ്ക്കെ പാതിയായ പ്പെയ്ത്തേക്കെ ഫസ്റ്റ് വീക്ക് ആഹ് ഫസ്റ്റ് വീക്കെയ്പ്പോ ടെസ്റ്റ്കിട്ടി പിന്നെബുക്കൊക്കെ ആഹ് ഇവിടെ നമ്മടെ ഷോ ഓഫറ്കള് ഇണ്ടായ്രുന്നു അപ്പൊ അങ്ങനെ ഉണ്ടായ്തൊണ്ട് മറ്റേ ആഹ് പെൻസില് ഒക്കെനാപ്പതണ്ണം നാപ്പത്താറ് രൂയൊക്ക് ഒരുബോക്സ് പത്ത് ത്തണ്ണൊക്കെ അങ്ങനെയക്കെകിട്ടിട്ട്ണ്ടായ്രുന്നു പിന്നെയൊ ആഹ് ബു ക്ക് നമ്മള്ഇരുവത്തഞ്ച്ബുക്ക് വേടിക്യാമ്പം ഇരുവത്തഞ്ച് ബുക്ക്ഫ്രീ അങ്ങനെക്കെ ഓഫ്‌റ്കള ക്കെണ്ട് യ്രുന്നു
ആഹ് ഇവിടെ ഞാനങ്ങനാ വാങ്ങിയത്
ആഹ് ഇവിടെങ്ങനെ അതാവ്മ്പോ ഒറ്റയടിക്ക് കാര്യങ്ങളെല്ലാം നടക്കല്ലോ
കുറെ നാളത്തേക്ക് ബുക്കുകൾ ഒക്കെ ഇനി വേണന്ന് പറയത്തില്ലല്ലോ ബുക്കുകൾക്ക് ക്ഷാമം ഇല്ല അത്ര തന്നെ ഉം
അത്യാവശ്യം കാര്യങ്ങൾ ഇപ്പൊ പെൻസിലാണെങ്കിലും കട്ടറാണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഒരു പെട്ടന്ന് ഇതില് പണ്ടൊക്കെ നമ്മള് മേടിക്കുമ്പോ എന്തോരം പൈ
ആഹ് അതെ ഇപ്പോഴാണെങ്കിൽ എല്ലാം ഓഫർ ഉണ്ടല്ലോ അതുകൊണ്ട് എന്തായാലും
ഇപ്പൊ എല്ലാ ഓഫറിൽ ആയത് കൊണ്ട് ആഹ് അങ്ങനെ ആ ഓഫർ
ഞാനും അങ്ങനെ പോയി വാങ്ങിയായിരുന്നു
ആതല്ലേ അല്ല അതാണ് നല്ലത് ഒരു വർഷത്തേക്കുള്ള ബുക്ക് ഫുള്ള് കിട്ടി
ആഹ് ഒരു വർഷത്തേക്കുള്ള ആവല്ലോ നമ്മള് അല്ലാതെ മേടിക്കുവാന്നെങ്കിൽ ഒരു ബുക്കിന് തന്നെ അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപയൊക്കെയ ചെറിയ ബുക്കിന്
ആഹ് പത്തിരുനൂറ് പേജ് ഉള്ള ഒരു ബുക്കൊക്കെ ആവുമ്പോഴത്തേക്ക് അത്രയും പൈസ ആയിരിക്കും
ആന്ന്
ആഹ് അപ്പം പിന്നെ ഈ പറയുന്നത് പോലെ ഇതാകുമ്പോ ഓഫറല്ലേ അത്രയും
ഓഫർ ആയത് കൊണ്ട് എല്ലാരും അങ്ങോട്ട്ങ്ങ് പോവുകയും ചെയ്യും ഓഫർ നോക്കി
തിരക്കാ രാവിലെ പോയാ വൈകുന്നേരേ വരാൻ പറ്റത്തുള്ളൂ
അതെ ഇവിടെ അങ്ങനെയ ഞങ്ങള് വൈകുന്നേരമായി വന്നപ്പോ
ആണല്ലേ നല്ല തിരക്കുണ്ടായിരുന്നോ പോയപ്പോ
കൊണ്ടായിരുന്നു ഇനി ഇപ്പ സ്കൂൾ തുറക്കാറായില്ലയോ എല്ലാം ഭയങ്കര തിരക്കായിരുന്നു നമ്മള് സാധനം ഒക്കെ ആഹ് അവിടെ പോയി ഓഫർ ഉള്ള അടുത്ത് പോയി സാധനം എല്ലാം വാങ്ങിച്ച്
ആഹ് ചില സാധനങ്ങൾ കിട്ടാനേ ഇല്ലെന്നെ
ആഹ് അതാ ചില സമയത്ത് കിട്ടാനും ഇല്ല
ഉം അതെ ഈ പറഞ്ഞ പോലേ കുറെ ആൾക്കാര് തുറക്കുന്നതിന് മുമ്പേ അതിന്റെ ഫ്രണ്ട്ൽ വന്ന് നിൽക്കും
ആന്ന് എല്ലാം ക്യുവാ
ആഹ് ക്യു ആണ് പിന്നെ ഇടി ഒരു സാധനം എടുക്കണോ കുപ്പി എടുക്കാൻ വേണ്ടി ചെന്ന് നിന്ന് എത്ര നേരം ക്യൂ നിന്നിട്ടാ അഹ് അടുത്തോട്ട് വന്നത് നമ്മള് എല്ലാരും കമന്നു ഒരു കൂട്ടി ഇങ്ങനെ ഇട്ടേക്കാണേ അടിക്ക ഒരു ബോക്സ് പോലുള്ള സാധന ഇങ്ങനെ കൂട്ടി കൂട്ടിട്ട
നമ്മളും അങ്ങനെ പോയാ എടുത്തത് ആഹ് എല്ലാ സാധനവും ഉണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന അതാ എല്ലാ സാധനവും അവിടുന്ന് മേടിച്ചൊണ്ട് പോരുന്നു അമ്മ പോയപ്പം
ഓ ഇനിയിപ്പ ഡ്രസ്സ് മാത്രം എടുത്താ മതി
ആഹ് ഇവിടെ ഡ്രസ്സ് എടുത്താ മതി ഡ്രസ്സ് എന്താ യൂണിഫോം യൂണിഫോ യൂണിഫോം ഉണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ യൂണിഫോം ഉണ്ട് യൂണിഫോമിന് മാറ്റം ഇല്ല അതുകൊണ്ട്
ആഹ് യൂണിഫോമിന് മാറ്റം ഇല്ല അത് മാത്രം അല്ല നമ്മളാണെങ്കിൽ ആദ്യം രണ്ടെണ്ണം കിട്ടിയായിരുന്നു ആഹ് രണ്ടെണ്ണം ഇട്ട് കീരാറായപ്പോഴത്ക്ക് വീണ്ടും യൂണഫോ ഇപ്പ വേണം എന്നും അവരവിടുന്ന് നമുക്ക് സ്കൂളീന്നേ യൂണിഫോം ആഹ് മെസ്സേജ് ഇട്ടു യൂണിഫോം ഉണ്ട് എന്നും പറഞ്ഞ് അങ്ങനെ എന്ത് ചെയ്തു അപ്പൊ അത് പോയി മേടിച്ചു അപ്പൊ ഇപ്പൊ മാറ്റം ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം അത് ഇപ്പഴേ ഇനി ഇത് ഇത് തയ്പ്പിക്കേണ്ട അതെ അത് തന്നെങ്കിൽ ആഹ് അത് തന്നെ ഇടാവോ മൂന്ന് മൂന്നെണ്ണം ഉണ്ട് അപ്പ പിന്നെ അത് തന്ന അങ്ങ് ഇടാം കുറച്ച നാൾ അങ്ങനെ അങ്ങ് പോവേണ്ടി വരും അപ്പോഴത്തേക്ക് പതുക്കെ കൊണ്ട് തയിപ്പിച്ചാ മതിയല്ലേ ബാക്കി
അതാ ഇവിടെ യൂണിഫോം ഇരിപ്പുവുണ്ട് അതുകൊണ്ട് യൂണിഫോം ഇനി മേടിക്കേണ്ട കാര്യവില്ല അപ്പൊ അഥവാ തന്നെ കിട്ടിയ തന്നെ യൂണി ഇപ്പ തയ്ക്ക തയ്യ കൂലി എത്ര രൂപയാന്നും പറഞാ
ഏഹ് എന്റെ ദൈവമേ തയ്യ തയ്യക്കൂലിയുടെ അടുത്ത്ന്നും പോകും കുഞ്ഞി പിള്ളാരുടെ
പറ്റത്തില്ലേ
നിക്ക് മുന്നൂറ്റമ്പത് നാനൂറ് രൂപയാ ഒരു കുഞ്ഞി പാവാട ഉടുപ്പും തൈക്ക ആഹ് എന്
ആയിരത്തഞ്ഞൂറ് രൂപയൊക്കയാ
ആര്ത് ആഹ് ആമ്പിള്ളേരുടെ പിന്നേം കൂടുതലാന്നേ ഷർട്ടൊക്കെ തയ്ക്കുന്നതിന് നല്ല വല്യ നമ്മടെ വല്യവരുടെ ഷർട്ട് തയ്ക്കുന്നതിന്റെ അത്രേം പൈസ വേണം പിള്ളാരുടെ ഷർട്ട് തയ് ആഹ് പിള്ളാര്‌ പെമ്പിള്ളാരൊക്കേ ഒള്ളു പിന്നേം കൊറച്ച് കുറവ് അഹ് ആഹ് ഇത് തൈ ആഹ് ബെറ്റിക്കോട്ട് പോലെക്കെയാ അത് തയ്ക്കുന്നതിന് അമ്മളത് മല ഇന്നെന്നേ ഉം
ഭയങ്കര ചാർജ് ആതുകൊണ്ട് യൂണിഫോം ഒന്നും മേടിക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം തന്നൊക്കെ ഉപയോഗിച്ചാൽ മതിന്ന് ഞാൻ പറഞ്ഞു അന്നേരം അതുകൊണ്ട് കേക്കാൻ പറ്റുന്നുണ്ട് ആഹ്
അല്ല ഓഹ് പിന്നെ എന്താടാ ഞാൻ ഒന്നെങ്കി ഇവിടെ കുറച്ച് കറിവേപ്പില നട്ടിട്ടുണ്ടായിരുന്നപ് വരും നമുക്ക്ക്ക നേരത്തെ ഒള്ളതാ ഈ ഒണക്കായപ്പോ എല്ലാംങ് കൊഴിഞ്ഞാരുന്നു കേട്ടോ വൽ ട്ട്താ കൊറച്ച് ന നട്ട് നമ്മുടെ പൊക്കത്തിന്റത്രേം ഉണ്ട് ഇതിന്റെ മണ്ടയൊര് ച്ചോടിച്ച് ഞാൻ കളഞ് അങ്ങനെ ഇത് പൊട്ടികിളിച്ച് പൊട്ടിക്കിളിച്ച് ഇങ്ങനെ പന്തലിച്ച് ഇങ്ങനെ നിക്കുവാരുന്നു
ആഹ്
പണോക്കായപ്പോ ഇതിനകത്ത് ഭയങ്ക ഏഹ് ഒണങ്ങിയല്ല ഭയങ്കര ഉറുമ്പിന്റെ ശല്യം
ആങ്ങു
ന്താച്ചഴിഞ്ഞാ അന്നിട്ട് ഒരുമാതിരി ചുരുണ്ട് ചുരുണ്ടിരിക്കുന്നു മണ്ടക്ക് പൊട്ടി കിളിച്ചതല്ല
ആഹ് ചാരവിട്ടാമതിന്ന് പറയുന്നകേക്കാല്ലോ
ചാര ആഹ് ഞാൻ ചാരവിട്ട് ചാരവും ഉപ്പും കൂടെ മിക്സ്യ്ത് ഞാൻ ഇട് ട്ട് ആരോ എന്നോട് പറഞ്ഞു ചാരോം ഉപ്പും കൂടി മിക്സ്യ്ത് ഇട്ടാ മതിന്ന്
ആഹ് അങ്ങനെ ഇട്ടാ മതി ഇല്ലെങ്കി പിന്നെ ഈ പുകെ ഏഹ് പുകയിലണ്ടല്ലോ പൊയ്ല പൊയ്ല
ആഹ് ആഹ് ആഹ്
അത് രാത്ത് ആഹ് കൊ കൊറച്ച് വെള്ളത്തിനാത്ത് അത് ഇട്ടിട്ട് സ്പ്രേ യ്താ മതി കുപ്പില് ഹോളാക്കിക്കൊണ്ടേ സ്പ്രേ ചെയ്താലും പോകൂന്ന് പറയുന്ന കേക്കാ ഈ കീടങ്ങളൊക്കെ ഉണ്ടെങ്കി പോകൂന്ന് പറയുന്ന കേക്കാം
ഇതൊരു സൈസ് അനങ്ങുന്ന ഒരു സൈസ് വെള്ള സാധനം ഉണ്ട് ഇതിനകത് ത് ഞാനി കമ്പങ്ങ് വെട്ടിക്കളഞ്ഞ് അന്നിട്ട് ചെറിയ ക്യു കൊറച്ച് നമ്മുടെ പൊക്കത്തി ശിഖരങ്ങളെല്ലാം നിർത്തിക്കൊണ്ട് ഈ മണ് മൊത്തം ഓടിച്ചങ്ങ് കളഞ് ഞാന്
ആഹ്
ഇപ്പൊ വീണ്ടും ഇതിന് എന്തൊക് എന്ത് ചെയ്യുംന്ന് ഇങ്ങനെ ആലോയ്ച്ചോണ്ടിരിക്കുവാ അപ്പൊ യൂട്യൂബിൽ നോക്കിയോ അവര് മറ്റേ വേപ്പെണ്ണയും ആഹ് ആഹ് വിനാഗിരി വേപ്പെണ്ണ പിന്നെ ഒരു സാധനം കൂടിയുണ്ട് സോപ്പ് ഏഹ് മറ്റേ മ്മടെ ആഹ് പാത്രം കഴുകുന്ന സോപ്പിന്റെ ലിക്വിഡും കൂടെ മിക്സ്യ്ത് വെള്ളവും കൂടെ മിക്സ്യ്ത് അടിച്ച അത് മാറു ആഹ് അപ്ലേ ചെയ്താ മാറുവെന്ന് അപ്പൊ സ്പ്രേ ബോ ഒരെണ്ണ ഇണ്ടാരുന്നു അത് ഇല്ല എനിക്ക് യൂട്യൂബൊക്കെ കണ്ടിട്ട് ഓരോ പ ഏഹ് ക്സ്മത്ത് പണിയ്യുന്ന പരിപാടിയേ ആഹ് ആഹ് പിന്ന തിങ്ങിലേ ആഹ് ആഹ് എന്താ മ്മുടെ ഈ അരീരെ വെള്ളം മുഖത്തടിക്കാൻ വേണ്ടി ഒരു ബോട്ടില് വെയ് ഓൻയ്
ആഹ് ആഹ് ഹാ ആഹ് ഹാ അത് ച്ച്ടിച്ചാ മതി
ആഹ് കേക്കും പിന്നെടുത്ത് കളയേ അപ്പോ അത് ഇവിടെ എവിടെയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആഹ് കുപ്പിന്റായി ക്കു വരുന്നു ഇത്രേം നേരം
അത് ശെരി അത് നല്ലെയാ തോന്ന ട്ടോ എന്നാ ഇങ്ങനെ ഈ രണ്ട് മൂന്ന് ഐറ്റം ഒണ്ടല്ലാ അത് വെച്ചങ്ങ് നോക്ക് ചാരം ഇട്ടു വെക്കാ നോക്ക് എന്നിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ചാതി ചാരെ ഇടുവാന്നേ നല്ല പോലെ വെള്ളം വേണം
ആഹ് വെള്ളം വേണം അല്ലങ്കി കരിഞ്ഞു പോവും ഒരെണം കരിഞ്ഞു പോയതാ ഇപ്പം തൈ ഇഷ്ടംപോ ക്ക് ചെയ്യുന്നത് തയ്യിന്നമ്മക്ക് വേണ്ട എല്ലാംങ്ങ് വിഴുതുകളയാ എല്ലാം നമ്മുടെ ആഹ് മുറ്റത്ത് നേരെയാ നിക്കുന്നത് അപ്പെ എല്ലാം കൂടെ എന്ത്
ത്തതേ ഒള്ളോ എനിക്കത് കൈവിരുദ്ധം കാണുന്ന ഭയങ്കര ഇഷ്ടവ്വാ എനിക്ക് കറിവേപ്പ് രണ്ട് മൂടേ ഒള്ളൂ ഇവിടെ
ആഹ് നില്ലേ ഇവിട ക്കീണ്ട് ചുറ്റും നിപ്പോണ്ട് ആഹ് അപ്പറോം ഇപ്പറോം ആയതങ്ങളേ എല്ലാം നിപ്പോണ്ട് അപ്പം ഇപ്പോ ഈ കൊറേ അങ്ങ് വീണ് താ വേറെ ഒരെണ്ണം അങ്ങ് താഴെ നിപ്പുണ്ട് അതിനാത്ത് ചു റ്റും അങ്ങ് തയ്യാ അത് പിന്നെ നിന്നോട്ടെ നമുക്ക് ശല്യം ഇത് നേരെ നടുമുറ്റവാ നേരെ അങ്ങു അപ്പം പിന്നെ അയ്യാ ആഹ് ഒത്തിരി ഇങ്ങനെ കളിച്ചു നിന്നാലേ അപ്പറം ഇപ്പറം മൊത്തം അങ്ങ് പൊട്ടിക്കിളിച്ചീ ക്കു അതെല്ലാം അങ്ങ് പിഴുതും കളയാ അപ്പോ ഇതൊന്ന് വൃത്തിയാക്കി എടിക്കേം വേണം അപ്പോ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോ ക്കും നോക്കി നിക്കും
ആലോയിച്ച് നിക്കുവാര്ന്നല്ല്യോ
ആഹ് ഹാ അങ്ങനെ ആലോയ്ചിക്കുവാരുന്ന് ഞാ
ആഹ് ആഹ് ആഹ്
നന്നായിട്ട് പൊട്ടിക്കിളിച്ചു പക്ഷേ എല്ലാം ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് ഇരിക്കുന്ന്
ആഹ് ആഹ് അപ്പോ ഈ ഇത് ഇതിട്ട് നോക്കണംകേട്ടോ എന്നിട്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ചു നോക്കിയാതി അല്ലെങ്കി മഴ പെയ്യുവല്ലോ ഇപ്പോ മഴയേ ഉള്ളതു കൊണ്ട് പിന്ന കൊഴപ്പം ഇല്ല
നമുക്ക് മഴ ആയതുകൊണ്ട് ചാരം ഇട്ടാ കൊഴപ്പ ഇല്ല ഈ ചാരം വാരി എറിഞ്ഞ് നോക്കാ അതേ നടക്കത്തൊള്ളൂ ചാരം ഇച്ചിരി നമ്മെ എന്റെ അത്രേം പൊക്ക അമ്മളെക്കാട്ടി ഇച്ചിരൂട പൊ കൊണ്ട് ചാര് പറഞ്ഞാ ഞമ്മട കണ്ണിനാത്തും കൂട വീഴുന്നത് കുഞ്ഞ് തൈയ്യേ ട്ടുന്നങ്കി കൊഴപ്പ ഇല്ലാരുന്ന് പെട്ടെന്നങ്ങ് വല്തേ ഞാൻ ഇതിനേഷം വളം മേടിച്ചിടാം പിന്നെ രാ നമ്മള് കറ്ക്ക് ഉപയോക്കുന്നത് കൊണ്ട് രാസവളം മേടി
രാസവളവിടാതെ ഇപ്പൊ ചാണകപ്പൊടി ഇടണം ചാണകപ്പൊടി ആമ്പോ കൊഴപ്പവില്ലല്ലാ
ഉം ഇന്നിപ്പോ ചാണപ്പൊടിയങ്ങാണ് ഇനി വേവല്ലങ്കില് പശു ഒള്ള വീ ട്ടിലോട്ട് പോണം അതേ നടക്കു ആഹ് പൈയ്യൊള്ള വീട്ടി പോയി കൊറച്ച് ചാണം അല്ലെങ്കി പശു കെട്ടുന്നടം നോക്കി പോണം
പോണം അപ്പോ ചാണകപ്പൊടി എന്നാ നല്ലത് രാസവളം ഇടുന്നേനക്കാട്ടി നല്ലത അതാ
ആഹ് അതെ ഇനിപ്പം അതേ അല്ലല്ലാ രാസവളേ ഇട്ട് കഴിഞ്ഞാൽ കീടങ്ങള് വരുത്തില്ലെന്ന് പറയുന്നേക്കാം പക്ഷേ അങ്ങനെ ഇ ഞമ്മള് കറക്ക് ഉപയോഗിക്കുന്നേ അല്ലേ അതാണ് പ്രശ്നം കറിക്ക് മാത്രല്ല ഞാൻ തലേല് ഒക്കെ തേക്കുന്നേ അതാണ് മുടി കൊഴിച്ചിൽനക്കേ
ആഹ് തലേത് എണ്ണ കാച്ചി തേക്കോ
എണ്ണകാച്ചിയ മാത്ര അല്ലടാ ഒറ്റോസം കൊണ്ട് മൂടികൊഴിച്ചിലക്ക മാറും ഈ എലയില്ലേ കറിവേപ്പില
ആഹ്
കറിവേപ്പില മാത്രം ഒരു ഒന്നോ രണ്ടോ പിടി കറിവേപ്പില എടുത്ത് അത് മാത്രം നമ്മള മി സിലെ ആ ചെറിയ ജാറിനാത്തിട്ട് ഒരു ലേശം വെള്ളോം വിച്ച് നന്നായിട്ട് അങ്ങ് അടിച്ചങ്ങ് പേസ്റ്റ് പോലെ ആക്കീട്ട് അത് പിഴഞ്ഞ് ആയിന്റെ ആ ചാറ് എടുക്കണം അതിന്റെ ആറ് എടുത്തിട്ട് ആഹ് നമ്മള് എന്തുവാ നമ്മള് തലെ സാധാർണ തേക്ക്ന്നെന്തെണ്ണയ എന്തെണ്ണയെ ഇപ്പൊ വെളിച്ചെണ്ണയൊ അല്ലെങ്കി ചെലര് അല്ലാത്ത പ്പൊ തേക്കത്തിൽയോ
ആഹ്
കാച്ചിയ എണ്ണയൊക്കെയ് എന്തെരെണ്ണയാണെങ്കിലും ആഹ് അ എന്തെരെണ്ണയാണെങ്കിലു ഈ നീരിനകത്ത് അതു ഒരു സ്പൂൺ ഒഴിച്ച് മിക്സിയേത്ട്ട് തലേ തേച്ച് പിടിപ്പിച്ച് കെയ്ഞ്ഞ് ഇരുവത് ത്ത് മിൻറ്റോവ് ഒരു മണിക്കൂറ് വച്ചാലും കൊഴപ്പയില്ല ഞാങ്ങ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ വെക്കത്തൊള്ളൂ സാ സമയല്ലാത്ത തു ആ ചെലപ്പോ അങ്ങ് വെക്കും ഒരു മണിക്കൂറോളം വെക്കും കൊറ റ് സമയം കിട്ടുമ്പോ തേക്കു അങ്ങനെ വെച്ച് ഒ-ഓൻ ഒറ്റ പ്രാവശ്യം തേക്കുമ്മ തന്നെ നമ്മുടെ ഒരു അമ്പത് ശതമാനം കൊഴിച്ചിലും പെട്ടെന്നന്നെ നി അടിപ്പിച്ചു ആഹ് ഒന്നട വിട്ട് ഒന്നട വിട്ട് അരിപ്പിച്ച് ഒന്ന് ഓന്നൊരു ഒന്നോ രണ്ടോ മൂന്നോ ദെവസം തേച്ചേഞ്ഞു ഫുള്ള് കൺണ്ട്രോൾ ആവും പിന്നെ കൊഴിയത്തിൽ ഏർ എനിക്കാണെങ്കി പെ-പെടലി ഇവടം വരെ ഒള്ളു മുടി ഇത് തേച്ച് ഞാൻ താഴെ വരെ
ആഹ് അപ ഞാനുങ്കൂടെ നോക്കെ ൻ്റെ മുടിക്ക് നീളവൊക്കെ ഉണ്ട് പക്ഷെ ഉള്ളില്ല കേട്ടോ
ആ പ് ഉള്ളു വെക്കണ്ട എന്റെ മുടി ഭയങ്കര ചു-ചുരുണ്ട മുടിയായിരുന്ന് അപ്പം പക്ഷെ ഇത് തേച്ചിട്ടാണ് പക്ഷെ ഉള്ള് താഴോട്ട് വച്ചത് വാല് പോലെ ഇരിക്കുവായിര്ന്ന് പ്പക്ക് ഉം പ്പം നല്ല കൈക്കി കൈക്ക് പിടിക്കാനുള്ള കനത്തില് മുടിയൊക്കെ അങ്ങനെ ആയത് അമ്മേ ഇത് വെ ആഹ് അങ്ങനെ ആയ് അങ്ങനെ ഇത് പറ അതുകൊണ്ടാ ഞൻ്റിൽ ഇത്ര ഇങ്ങനെ വളർത്ത്ന്നത് ഇത് ഇപ്പ ഞാൻ എന്ത് വേണോന്ന് ആലോയ്ച്ച് ഇന്നെ നിക്ക ആഹ് അല്ലാ
പരീക്ഷിക്ക കറിവേപ്പില വെച്ചെ ഞാനും പരീക്ഷിച്ച് നോക്ക
അന്ന് റിസൾട്ട് കിട്ടി